ഓ കേൾക്കാം കേൾക്കാം. സുഖായിട്ടിരിക്കിന്നാ? ഉം സുഖാണ് മഴയൊക്കെ ഇണ്ടോ?
ഇന്ന് മഴയില്ലായിരുന്ന്. അവിടെയോ?
ഇന്ന് ഇവിടെ ഭയങ്കര വെയില്.
ആഹ് ഇവിടെയുന്ന് നല്ല വെയില് സ്കൂൾ തുറപ്പൊക്കെ ആയോണ്ട് കുഴപ്പൊന്നു ഇല്ലാതെ പോയി അ
വെയിലായിട്ട് മഴയാണ് ഒരു വെഷമോ.
ആഹ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഊണൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞു കഴിഞ്ഞു. നിങ്ങള് കഴിച്ചോ?
ആഹ കഴിച്ച്. എന്താ ഉണ്ടായിരുന്നു സ്പെഷ്യല്?
സ്പ്രെഷ്യലൊന്നും ഇല്ല എ എന്നത്തെ കണക്കെന്നെ മീൻകറിയും കപ്പയും തോരനും മോരും.
ആഹ ആഹ.
ഇങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യല്?
ഞങ്ങൾക്കും മീൻകറിയും എന്തു പാവക്കാ വിഴുക്ക് വരട്ടീം അവിയ്ലും. ഒക്കെയായിരുന്നു ആ
മക്കള് വൈകീട്ടെ വെരത്തൊള്ളോ സ്കൂളിന്ന്?
ഇല്ല ഇല്ല വന്നു ഉച്ചക്കി വന്നു ഒരാൾ വൈകീട്ടെ വെരത്തുള്ളൂ അങ്കനവാടി പോയേക്കുവ.
ആ ഹാ ഹാ
ആഹ, വേറെ എന്താ?
വേറെ, ചെടികളൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
ആണോന്നൊ, അവിടെ ഇഷ്ടാണോ?
ആഹ ഇഷ്ടാണ്. നമുക്ക് ഗാർഡനിങ് ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാ സൈസ് വെറൈറ്റിയും ഉണ്ട് എല്ലാന്നല്ല ഒരുവിധം. നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എന്താ എവിടന്ന് കണ്ടാലും മേടിച്ചോണ്ട് പോരും ആഹ ഉണ്ട് ഉണ്ട് ഹൗസ് വൈഫ് ആണ്.
ആഹ
ഉള്ള സമയത്തൊക്കെ നോക്കും.
ആഹ ആഹ് ആ.
ജമന്തി ഒക്കെ ഉണ്ട് ജമന്തി പഴയ കാല ചെടികളൊക്കെ ഉണ്ട്.
ആഹ അതിപ്പോ ജമന്തിക്കൊക്കെ ഓണം ആവുമ്പം ഇതായിരിക്കുവല്ലോ ഓണത്തിന്. ഡിമാൻഡ് കൂടുതലല്ലേ ജമന്തിക്കൊക്കെ ആ ചെണ്ടും മറ്റേല റോസ് എന്ത് വാടാമുല്ലയോ?
ആ വാടാമുല്ല നമ്മളതിന് വാടാമുല്ലാന്നാണ് പറയ്ണത് ചെണ്ടുമുല്ലാന്നും ചിലോരു
ചണ്ട് ആ ല്ലോ റോസ് മറ്റേ മജന്ത കളർ കുഞ്ഞി പൂ.
അത് അത് പിടിച്ച കഴിഞ്ഞ പിന്നെ അതൊന്നുംല്ല അത് ഓണം ആവുമ്പോ. ഇടുന്നേരം കൊണ്ട് വെക്കും പോഴേ വെച്ചാല് ഓണത്തിനൊക്കെ പിടിക്കും.
ആ ആ ഉ ആ ആഹ കാണാനും അതൊരു ഭംഗിയല്ലേ ആ പൂവിന് ചെറിയ പൂവാണെങ്കിലും അത് പെട്ടെന്ന് അങ്ങനെ വാടി പോ പത്തില്ല അതായിരിക്കും അതിനെ വാടാമൂല്ല എന്ന് പറയുന്നത്.
ആ മാസങ്ങളോളം.
ആ പൊഴിച്ചിട്ടാലുവേ അത് പൊഴിഞ്ഞ് നമ്മള് പിച്ച് ചെടീന്ന് പിച്ചി എടുത്ത് പൊഴിച്ചെവിടെയെങ്കിലും ഇട്ടിരുന്നാലും അങ്ങനെ തന്നെ കിടക്കു.
ആഹ് വല്യ കേയറും വേണ്ട അവ കാരണം എവിടെങ്കിലും കൊണ്ടിട്ടന്ന് മതി അതങ്ങ് പടർന്ന് കിളിച്ചോളും. ഇഷ്ട്ടം പോലെ അങ്ങ് പോകും പിടിക്ക് നമ്മളിപ്പം വേറെ ചെടി നോക്കുന്നതിന്റെ അത്രയും കെയറ് ഒന്നും കൊടുക്കണ്ടന്ന് മാ പൊതുവെ കാണാനില്ല ആഹ് ആഹ് ഓണ സമയത്ത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മള് പൂവൊക്കെ മേടിക്കത്തില്ലേ ആഹ് അത് അത് പിന്നെ നമ്മള് ഓണം കഴിഞ്ഞ് അത്ത പുവൊക്കെയിട്ട് വാരി കളയത്തിലെ അപ്പ അവിടൊക്കെ കിടന്ന് കളിക്കും ആഹ് അതിന്റെ മൂത്ത വിത്തുണ്ടെങ്കി കളിക്കും
ആഹ്
ഉം ആഹ് സോസയൊക്കെ പിന്നെ ഒന്നോ രണ്ടോ ആയിട്ട് പൂത്ത് കഴിയുമ്പോ അങ്ങനെ നശിച്ചു പോകത്തില്ലെയോ
നല്ല കട്ട് യ്ത് വിട്ടൂടെ നമ്മളെ അതെ ത് അതിന്റെ സമയത്ത് നോക്കി നോക്കി കട്ട് ചെയ്ത് വിട്ടാ പിന്നെ അവിടുന്ന് പുതിയെ- സികരം വരും ആഹ് പൊട്ടി മുളച്ചോളും നമുക്ക് പണ്ടെ ഉള്ള മുല്ല ഇങ്ങനെ കുറ്റിയായിട്ട് നി പൊട്ടി കളിച്ച്. ഇഞ്ഞ്പ്പം ഉണക്ക് ത്ത് കളിക്കത്തില്ലെ ഈ മഴയൊക്കെ അങ്ങോട്ട ആകുമ്പം ആഹ് പൊട്ടിക്കളിച്ചോളും
ആഹ് ആഹ്
ഉം പിന്നെ ചെമ്പരത്തി അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ് ഇപ്പൊ ആന്തോറിയോ മറ്റേതിലെ മുള്ളുള്ള ചെടി ഉണ്ടായിരുന്നല്ലോ യൂർഫോബിയോ എന്തുവാ
എനിക്ക് അതിന്റെ പേര് അറിയത്തില്ല
ആഹ് ആഹ് അങ്ങ നെയുള്ള ഐറ്റം ഇപ്പോ അതൊക്കെ അങ്ങനെ ഇപ്പോ അതൊന്നും അങ്ങനെ വീടുകളിൽ ഇടക്ക് വെച്ച് പറഞ്ഞു വീടുകളിൽ അത് വളർത്തികൂടാ എന്ന് പറ പറഞ്ഞു ഇപ്പോ ഒന്നും കാണാ മുള്ള് ചെടി യൂർഫോബിയ അങ്ങനെ എന്തോ അതിന്റെ പേര്
പേര് പേര് ഓർക്കുന്നില്ല അതെ അതെ പിന്നെള്ളതെല്ലാം വെ ട്ടിക്കളഞ്ഞായിരുന്ന ആൾക്കാര്
ആഹ് അതാണെങ്കിൽ മറ്റേല്ല സർപ്പ അങ്ങനത്തെലെയുള്ള സർപ്പ കരുതി എന്തുവാ അങ്ങനെ എന്തോ പറയും
അതും അത് ഈ പശു ആടുവൊക്കെ തിന്നതെയ്
വിഷ വാണന്ന് പറയും ആ അത് തൊട്ടാൽ തൊട്ടിട്ട് അത് വായി വച്ചാ ആ കൈ വായിൽ വെച്ചാലും വെഷം ഉള്ളിൽ ചെല്ലോ അങ്ങനെ എ ന്തൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്
അത്ണ്ട് അത് പക്ഷെ പ്ലാനായിട്ട് വളർത്താൻ നല്ലതാണ് നല്ല ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നാ പറയുന്നത് നമുക്ക് അറിയത്തില്ല ആഹ് അ അത് മറ്റേ പിന്നെ പറഞ്ഞോണ്ടല്ലോ മണിപ്ലാന്റ്
മണി ആ അതിപ്പോ എല്ലാ വീടുകളില അടു ക്കളയിലും ആളിലും ഒക്കെ ഇരിക്കുന്ന കാണാ ഉം
നിങ്ങക്ക് ഇഷ്ട്ടല്ലെ ചെടി ഇഷ്ട്ടാണോ?
ആഹ് ഇഷ്ട്ടവാ ഇവിടെ വലുതായിട്ട് സ്ഥലമൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ ചെടികളൊന്നും വലുതായിട്ട് അങ്ങനെ ഇല്ല ഉം പക്ഷേ ഈ മണി പ്ലാന്റ് അങ്ങ് വലുതാവും മരത്തിലൊക്കെ പടു ത്തിയ വലുതായിട്ട് വലിയ ഇലയുയായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വലിയ
ചെടിയും അങ്ങ് പോകും ആ ഏതിനകത്താന് വളർന്ന് നിക്കുന്നെ അതിനകത്തുള്ള എല്ലാം. അത്രയും അത്രയും വേല അത് വലിയ എലയാവും ചെലരു തെങ്ങിനൊക്കെ വളർത്തിട്ട് ആ തെങ്ങിനേക്കായിപ്പൊ.
സൈഡിലെ ഹോസ്പിറ്റലിലൊക്കെ റോ റോഡ് സൈഡിൽ ഇങ്ങനെയക്കെ നിക്കുന്നെ ഞാനാലോജിച്ച് ഈ കുഞ്ഞിച്ചെടി ഇത്രയും വലുതാവോ വലിയതായിട്ട് വലിയ ഇലയായിട്ട് അങ്ങ് പൊങ്ങിപ്പോയേക്ക.
ആ ഏത് ചെടിയിലാന് വളരുന്ന അതിനകത്തുള്ള വെള്ളവും വെള്ളവും എല്ലാം പിടിച്ചെടുത്തിട്ട് അതിനെ ഉണക്കും.
ആഹ് മറ്റേ ഇത്തിൽകണ്ണിന്നൊക്കെ പറയുന്ന പ്പെട്ടെല്ലേ എന്തോ അങ്ങ് പരാഗസസ്യങ്ങളോ പണ്ട് പഠിക്ക
ആഹ് ആ അതന്നെ ഇത് നമ്മള് വലിച്ചെറിഞ്ഞാലും മതി അവിടെ കിളിച്ചോളും
ആഹ് ആ അതിനെ ആളുകള് മണി പ്ലാന്റ്ന്നും പറഞ്ഞ് പൊക്കി കൊണ്ട് വന്ന് വീടുകളിലേക്ക്.
വീടട് വെച്ചാ ജോലിക്ക് പോണ്ട പൈസ കിട്ടുവന്നല്ലേ പറയുന്നേ.
ചെടി നോക്കി അയിന് വെള്ളം വെള്ളം ഒഴിക്കേണ്ടല്ലോ ഇത് വെള്ളത്തി തന്നെ വണം മണ്ണി നിൽക്കേണ്ട ചെടിയെ. വെള്ളത്തി കൊണ്ടിട്ട് വെച്ചേക്കുവ ഞാനതങ്ങനെ ഇതുവരെ വെച്ചിട്ട് ഒന്നുല്ല എനി. ഇക്ക് വല്ല്യ വിശ്വാസംന്നുല്ല.
ച്ചിട്ടില്ല അകത്തൊന്നുംല്ല പിന്നെ ഒരു ഗാർഡനിൽ ഇരിപ്പുണ്ട്. അത് ഷേപ്പേതിങ്ങനെ ബുഷിയായിട്ട് അങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട്.
ആഹ്
നീങ്ങളത്തി വിളർത്താതെ നമ്മളിങ്ങനെ ചട്ടിയിലോട് അങ്ങനെ വെച്ച് പക്ഷെ കാണാൻ രസവാ
ആഹ്
വല്യ വെള്ളമൊന്നും അങ്ങനെ വല്ലപ്പോഴുആണ് ഒഴിച്ചു കൊടുത്താൽ മതി.
ആഹ് അതേപോലെ തന്നെ പത്തുമണി വെറൈറ്റി അല്ലേ ഇഷ്ടംപലെ പൂക്കള്. പണ്ടൊക്കെ ഒരു സൈസ് തന്നെ രണ്ടോ മൂന്നോ കളറേ ഒള്ളാ ഇപ്പൊ പല വെറൈറ്റി പൂക്കള് പല കളറ് ഒരേ കണക്കത്ത പൂ പല കളറിങ്ങനെ നിക്കുന്ന്
നല്ല കളറുണ്ട് ഒരെണ്ണത്തി തന്നെ മൂന്നു നാല് കളറ് ഉള്ള ഉണ്ട്.
ആഹ് ആഹ്
ഉം അതെനിക്കൊരു ഫ്രണ്ട് കൊണ്ട് തന്നതാ അത് പക്ഷെ അങ്ങ് നല്ലപോലെ അങ്ങ് പിടിച്ച്.
ആഹ് ആഹ്
ഒരു ഓറ അതൊരു വെറൈ റ്റി കളറാ ഓറഞ്ചും വെള്ളയും ചുമപ്പൂടെ ചേർന്ന് നല്ല രസം അത് കാണാൻ. പക്ഷെ മഴ സമയാവുമ്പോഴത്തേന് മഴയേതാ മഴയത്തൊക്കെ അങ്ങ് പിടിച്ചാ അങ്ങ് പോകും. ഉണക്കത്ത കയറുന്ന രസവാത് ആഹ് മഴ വെള്ളം വരുമ്പോ അതങ്ങ് വെള്ളം ഒന്നണ്ട് ഈറുപ്പള്ളടത്. അതുകൊണ്ട് മഴ പെയ്താ അതങ് നഷിച്ച് പോകും പൂവെല്ലാം നാശാവും മഴ പെയ്യുമ്പം ഒണത്തൊക്കെണെങ്കി രസമാണ്.
ഉം പിന്നെ അല്ലാതെ കൊറെ ഇലച്ചെടികള് അയിന്റെന്നും പേരൊന്നും അറിഞ്ഞുടാ. അത് അത് കാണാനൊക്കെ ഭംഗിയാ.
ആഹ് ഇലച്ചകളിങ്ങനെ ഉതുക്കി ഉതുക്കി നട്ട രസാണ് കാണാൻ. എല ചെടികൾക്ക് പിന്നെ ഒരുപാട് ആഹ് അതാത് ഉ
അത്ഒണ്ടല്ലോ.
ന്ന എന്റെല് രണ്ട് മൂന്ന് കളറേ ഉള്. ഒരു വെള്ളയുണ്ട് റോസും ഉണ്ട്. പിന്നൊരു ചന്ദനക്കളറ് പോലെ പക്ഷെ അതത്ര ഭംഗിയില്ല ഈ റോസാണ് കാണാൻ രസം.
ആഹ് ആഹ് ഉം ആഹ് അത നല്ല നല്ല കളറുള്ളതുണ്ടല്ലോ.
ആഹ് റോസ് കളറ് വാടാമുല്ലടെ.
വെള്ളയൊന്നും വല്യ ഭംഗിയില്ല എല്ല അല്ലെങ്കി എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട്. ഒരുമിച്ച് വളർത്തിയർത്തിയേക്കുന്ന അത് കാണാൻ ഭംഗിയുണ്ട്.
എന്റെ ഒര് ഫ്രണ്ട്ന് ഏഴ് കളറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏഴ് കളറൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അവളിങ്ങനെ പറഞ്ഞിട്ടാ ആഹ് ഏത് കളറും ബോഗൻ വില്ലയ ഉണ്ടെന്നോ
ഇപ്പൊ എന്തോ മറ്റേ ഇതൊക്കെ സങ്കര ഇനം വിത്തുകൾ എന്നൊക്കെ പറയുന്നൂട്ട് ചെടികളിൽ തന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്ത് ആഹ് അങ്ങനെ ക്കെയുണ്ടല്ലോ ബഡെയ്ത്
ബഡ് ചെയ്തപ പണ്ടൊക്കെ നമ്മൾ ഈ ബോഗൻ വില്ലേന്ന് പറഞ്ഞാങ്ങ് ഭയങ്കരപൊ ക്കത്തി പോയി ഭയങ്കര മുള്ളുവായിട്ട്.
വല്യ ഇതൊന്നുംല്ല ഇപ്പൊ അതല്ല കുറ്റിച്ചെടി പോലെ ആക്കി ക്ഷെ കൊള്ളാം ഭംഗിയുണ്ട് കാണാന് വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ പടർത്തി നിർത്തിയേക്കുന്നതും. ഉം ആഹ് ആഹ് ആഹ് പിന്നെ വേ ഇതേതാതടി വേറെതെടീ
വേറെ പിന്നെ കൊറച്ച് ഫ്രൂട്സൊക്കെ ഇണ്ടടാ
ആഹ്
ഉം ഫ്രൂട്ട്സ് റംപൂട്ടാനൊക്കെ അഹ് റംപൂട്ടാൻ പിടി പിടിച്ച് വന്ന് കായിച്ചില്ല അല്ല എന്ന് ച്ചാ വെളഞ്ഞില്ലാ മൂത്തില്ലാ
ആഹ് മു ആഹ്
നിപ്പാെണ്ട് പിന്നെ പൊത്തക്ക്യൊന്നുല്ല അല്ലാതെ വേറെ ഉം വേറെ അ അതൊക്കെയുണ്ട് ആദി
ഉം അതിനകത്ത്തന്നെ വെറൈറ്റി ഉണ്ടല്ലോ ബ്ലാത്തി മുള്ളാത്തിയും ബ്ലാത്തി ചക്കെയും ആത്തി ചക്ക ഉം
ഇതൊക്കെ അങ്ങ് വല്യ മരവായിട്ട് പോവും പിന്നെ നമ്മള് ഇപ്രാവശ്യം അങ്ങ് ഭയെങ്കെര പൊക്കത്തി പോയാേണ്ട് നെറേ കായും പിടിച്ച് അത് പി ച്ചാനും മേഞ്ഞ നടുക്ക് വെച്ചങ്ങ് മുറ്ച്ച് അപ്പൊ നറയെ കായിം കിട്ടി പിന്നെഞ്ഞ് അട്ത്തെ വർഷം വക്ക്മ്പേഴ്ത്തേന് അത് പൊട്ടിക്കിളിക്കും
ആഹ് ആഹ് ആഹ്
പണ്ടൊന്നും അത് ആരും ഉപയോഗിക്കത്തില്ലായ്ര്ന്ന് ഇപ്പഴും നമ്മള് സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റിലൊക്കെ ചെന്ന എന്തൊരു വെലെയാണ് അതിനൊക്കെ ആഹ് നല്ല മധുരവാ അത് അതൊന്നും നമ്മള് കൊണ്ടുവെച്ചല്ല തനിയെ വീണ് കിളിച്ചതാ
ആഹ്
പൊക്കത്തിലങ്ങ് പോവും
കൊണ്ട് വന്ന് വെക്ക്ന്നത് പിന്നെ ഒന്നോ രണ്ടോ കാഴ്ച്ചിട്ട് ചെലപ്പോ അതങ്ങ് നശിച്ച് പോവും
ആഹ് അതീ നേഴ്സർ നേഴ്സറിൽ അവര് അങ്ങെനെയൊക്കെ നിർത്തിയേക്ക്‌ന്നത അത് കണ്ട് നമ്മള് വേ
ആഹ് ചെറ്തായിട്ട് തന്നെ നിക്ക്മ്പഴേ കാ വന്ന് മാങ്ങയോടെ നിക്ക്ന്ന മാവ്
ആഹ് അത് അവര് അയ്നുള്ള വളം കൊടുക്കും ഹോർമോണൊക്കെ കൊടുക്കും ക്ഷെ അത് നമ്മടെ വീ ട്ടി കൊണ്ടുവച്ചാ
നമ്മളത് ചെടി ചട്ടീന്ന് ഇളക്കി നമ്മടെ മണ്ണിലോട്ട് വെയ്ച്ച് കൊറേ കഴിയ്മ്പോ അത് ചെലപ്പോ അങ്ങ് കരിഞ്ഞ് പോവും
കരിഞ്ഞ് പോവും അല്ലെ അത് അ
ആഹ് അല്ലെങ്കി അത് നശിച്ച് ആഹ് അം വിചാരി ക്ക്ന്ന കൂട്ട് കായേം കിട്ടത്തില്ല പിന്നെ ചെലപ്പോ അതിനകത്ത് വെര്ന്നെത് വേറെ എലെയായിരിക്കും പഴേ എല ആയിരി ക്കത്തില്ല വര്ന്നത് ആഹ് അങ്ങെനെക്കെ സംഭവിക്കുന്നുണ്ട് ആഹ്
പേര വേടിച്ചോണ്ട് വെച്ച് നേഴ്സറീന്ന് അ നറയും കായ്ച്ച് നിന്നതാ അങ്ങനെ വേടിച്ചു കൊണ്ട് വന്ന് അത് അത് മൊത്തം വെളവെടുത്ത് കഴിഞ്ഞ് പക്ഷെ അടുത്ത് പ്രാവശ്യം തൊട്ട് പിടിക്കുമ്പോ ഒന്നോ രണ്ടോ പിടിക്കും അത് എല കാണാതെ പിടി ചെന്ന് വേടിച്ചോണ്ട് വന്നതാ
ഉം ഉം
അ പ്പ അങ്ങെനെ അവരയ്ന്റെ ഹോർമോൺസൊക്കെ കൊടുക്കുവായിരിക്കും
ആയിരിക്കും അവർക്ക് പ്രത്യേകിച്ച് വല്ല തൊക്കെ
ഉം കാണും അല്ലാ നമ്മ്ടെ വീട്ടി കൊണ്ടുവരുമ്പോ അത് അധികം പിടിക്കത്തില്ല അങ്ങനെക്കെയാണ് കാര്യങ്ങള് പിന്നെ ഒക്കെ ഓ ശെരി ശെരി ഓക്കെ